ഹലോ?
ഹലോ?
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് എന്താ ചെയ്യണെ കെടക്കാ.
ആഹ് കെടുക്ക.
എന്തേ
ഇങ്ങളോ?
ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കണു.
ആഹ്.
ഒരാളും കൂടി വരാണ്ട് വന്നിട്ട് വേണം കെടക്കണങ്കി.
വന്നിട്ടില്ലല്ലേ.
ഇല്ല. ഓനൊരു കടെല് വർ ഓ, ഒര് കടേല് കേറീട്ടുണ്ട്.
ആഹ്.
ഒര് പിന്നെ ബേക്കറി കടേല്.
ആഹ്.
അപ്പം ഒര് പത്ത് മണിക്കാണ് വരല് ഇപ്പൊ പത്ത് മണിയൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് ആഹ്
ഇപ്പൊ എന്ത ഞായറാഴ്ചയതൊണ്ട് നേരം വെയു കൊന്നറില.
മൊന് വന്നിട്ടേ കടക്കാ പറ്റുള്ളു.
ആഹ്.
അവിടെങ്ങനെക്കെ നേരത്തെ കെടക്കൂലേ.
ഇവിടെ. ആ ഇവിടെ നേരത്തെ കെടക്കും.
കെട്ടിയോനവിടെ വന്നിട്ടില്ല കെട്ടേൻ വന്നിട്ടില്ല മാപ്പള.
ഇല്ല. ഇക്ക വന്നിയില്ല ഇക്ക അടുത്ത മാസം വരുന്നൊക്കെ പറയണ്ട് വരൊന്ന്റില്ല.
ആഹ ഞങ്ങളെ നാട്ടില് കൊതുണ്ടോ
കൊത്കോ കൊതുക്ണ്ടാവും പക്ഷെ. ഇവിടെല്ല ഞങ്ങളെവീട്ടിലില്ല.
ഉം
ങ്ങളെ ങ്ങളെ വീട്ടിലുണ്ടോ?
ഇവിടെയക്കെ നല്ലണ്ട് വല്ല്യ വല്ല്യ കൊതുക്
ആ ഞങ്ങള് വീട്ടില് കൊതുകില്ല. കൊതുകുല്ല ഈചെ ഇല്ല.
അതൊണ്ട് രക്ഷപ്പെട്ടില്ലേ
ആഹ
അഡക്ക് എന്താ കൊതുക് നറിയോ വലിയ വല്യ കൊതുക്
ആണ്ലെ
ഉം
അകത്തുംണ്ടോ
ഇവിടെ ഈ കുഡ്നൈറ്റ് ഒക്കെ കത്തിച്ചുത്തിയ കാരണം ഉള്ള്ക്ക് കേറൂല.
കെറൂലല്ലേ.
മ ഉ പുറത്തൊന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിയൂല്ല അപളികൊ.
ആഹ് കൊതുക് വരൂലേ വൈകുന്നേര നേരക്കൂല്ലേ കൊതുക് ണ്ടാവ.
അതെ
ആഹ
വൈകുന്നേരം ഒരഅഞ്ച മണി മുതൽ വരാൻ തുടങ്ങും.
ആ ആ ടൈമില് അകത്തിരുന്നാമതി.
ഉം ഞങ്ങളുള്ളിരിക്കലന്നെ പുറത്ത്‌കെന്നും ഒന്ന എ റങ്ങാറില്ല.
ഇല്ലല്ലേ തീരെ ഇറങ്ങൂല്ലേ
കൊറച്ചുേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും പിന്നെ വീണ്ടും പുള്ളിക്ക തന്നെ കേറും
ആഹ അങ്ങന ആഹ
ഇപ്പ കൊതു കടിച്ചാ ചൊറിയണീ ഭയങ്കര ചൊറിച്ചിലണ പിന്നെപ്പ കേ ഡെങ്കി
എല്ലാ പനിയുണ്ട് മഞ്ഞപ്പിത്തണ്ട്, ടെങ്കിപ്പനിണ്ട് വൈറൽ പനിണ്ട്. ഓരോന്ന്ണ്ട്. ഒരു കുട്ടി ഇപ്പോൾ ഒരിടുത്തൊരു കുട്ടി മരിച്ച പനിയായിട്ട് ആ പനിയായിട്ട്
ഏ ചെറിയ കുട്ടിയന്നു
ആ ചെറിയൊരു കുട്ടി.
ഓ എന്താല ആ വീടുത്തക്ക അവസ്ഥ
മൂന്ന് വയസ്സായി അങ്ങനെന്തോ
അഹ്
ബവണ്ട്
മൂന്ന് വയസ്സ് റിംമ്പോ കളിച്ചിറിയുടെ സമയണ
കളിച് ചിരി ക്കുന്ന സമയം അയിന് പനി കൂടിപ്പോയേക്കും. എന്ത് പനിയാന് അറിയൂല്ല
ആഹ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായില അപ്പം ഒന് പനിച്ച്ട്ട്
ഇല്ല ടെസ്റ്റൊന്നും ചെയ്തില്ല, വൈറൽ പനിയാന്ന് ഡോക്ടർ പറഞ്ഞു. പനിയാണെ മാറുന്നില്ല
എനിക്കും വയറൽ പനി തന്നെ വന്നതെയ് വയറൽ പനി വന്ന പി കഴിഞ്ഞ ചൊവ്വാഴ്ച്ചയിനി തിങ്കളാഴ്ച്ച ഇന്റെ അമ്മോന്റെ മോന്റെ കുട്ടിയുടെ കല്യാണം നിശ്ചയം ഉണ്ടായിരുന്നു.
ആഹ്
അത് കഴിഞ്ഞ് ഞാന് രാവില തിളാഴ്ച്ച രാവിലെ ഇവിടുന്ന് പോയി വൈ കുന്നേരം തിരിച്ചു ഇങ്ങട്ടെന്നെ വെരും ചെയ്തു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച്ച തിങ്കളാഴ്ച്ച രാത്രി കടക്കുമ്പോക്കെ ഇങ്ങന ചെറുതായിട്ട് തലവേദനൊക്കെണ്ടാനു, അപ്പ ഞാനും വിചാരിച്ച ഈ ബസ് തിലെക്കെ പോയേന്റെയ്ക്കാരം
ആഹ് ബസ്സിലൊക്കെ യാത്രൊക്കെ ചെയ്താ തലവേദന ഉണ്ടാവോ?
ആ ചില ദിവസൊക്കെ ഉണ്ടാവും.
ആ എനിക്ക് യാത്ര ചെയ്താല്, മൈഗ്രെഡിന്റെ തലവേദന
അല്ല അല്ല, എനിക്ക് ബസിലൊക്കെ പോയിട്ട് എനിക്ക് അലർജി ഉണ്ട് അതിന്നാണ്.
എനിക്ക് എനിക്ക് യാത്രയൊക്കെ ചെയ്താല് കുറേ ദൂരം യാത്ര ചെയ്താലക്കെ വേഗം മൈഗ്രേഡിന്റെ തലവേദന ഉണ്ടാവും, പിന്നെ വണ്ടി ഇങ്ങനെ കുലിങ്ങി തോനെ നിക്കാൻ പറ്റ
അത് ഇവടന്റെ ഇകാക്ക ഉണ്ട് മൈഗ്രേന്റെ തലവേദന. ഇക്കക്ക്ണ്ട്, മൂത്ത മോൾക്കുണ്ട്, ചെറിയ മോനക്കുണ്ട്
ഇക്ക വന്നിട്ട് വേണം വയനാട് പോകാന്
ആഹ്
കെട്ടിക്കാന് ത അവിടെ തല കെ കെട്ടിക്കാൻ പറ്റും
അത് ഇവിടെണ്ടേ, പട്ടാമ്പിയില് എടപ്പാള് പൂനമൂച്ചി പറഞ്ഞ സ്ഥലത്ത്.
പട്ടാമ്പിയില്
പൂനമൂച്ചി പറഞ്ഞ സ്ഥലത്തുണ്ട്.
മെസ്സേജ് അയക്കണ്ടിട്ടോ
ആഹ്
മാറോ?
ആഹ്, മാറും ഇവിടെ എന്റെ ഇക്ക പോയിട്ടൊരു തവണ കെട്ടി വന്നതാണ്.
ഇപ്പൊ മൂന്ന് വട്ട ഒരുമിച്ചുണ്ടായി. അപ്പ ഞാന് ഓമിയോ ഡോ ഹോമിയോ ഗുളിക കുടിക്കലാണ്.
അത് എങ്ങനെയന്ന അറിയോ? ഇപ്പൊ ഒന്ന് കെട്ടിക്കഴിഞ്ഞാല് നല്ലവണ്ണം കൂടുതൽ ഒരുപാട് കാലം പഴക്കുണ്ടെങ്കില് ഞമ്മള് മൂന്ന് വട്ടം കെട്ടണം അത്രേ. ആ, അല്ലെങ്കിൽ ഒരു വട്ടോ രണ്ടു വട്ടോ ഒന്ന് കെട്ടിയാൽ മാറും അത്രേ കൊറച്ചുള്ളോര് ആണെങ്കിൽ ഒരു വട്ടമക്കെട്ടിയാ മാറും അത്രേ.
ബനിക്കൊരു കൊല്ലൊക്കെ ആയിട്ടേ ഒള്ളൂ.
ആഹ്, അപ്പൊ ഒരു വട്ടം കെട്ടിയാ മാറും.
ആഹ്
ഇവിടെ ഇന്റെ ഇക്കാക്ക് കെട്ടിയിട്ട് ഒരു തവണ കെട്ടി ഇല്ല. എന്റെക്കാകാക്ക് ഇക്കക്ക് ചെറുതില് പറഞ്ഞാല് എന്റെ കല്യാണം കഴിഞ്ഞ്ട്ട് രണ്ട് മൂന്ന് വർഷക്കെ കഴിഞ്ഞപ്പം ഇള്ളാതാ
ഇങ്ങളൊന്ന് മെസ്സേജിൽ അയക്കേണ്ടി എന്താന്ന്.
ആ ഞാന് അയച്ച് തരാ
ആഹ്
അങ്ങനെ എനിക്ക് ചൊവ്വാഴ്ച്ച രാവിലെ പുലർച്ചക്ക് നല്ല പനി ഏയ്നി പനിയെടോ, ഞാാന് പാരസെറ്റാമോള് കുളിക കുടിച്ചപ്പോ പനി ഭേദായി, പിന്നെ എനിക്ക് നീക്കാനും വയ്യ ഇരിക്കാനും വയ്യ കടക്കാനും വയ്യ. ശരീരം മൊത്തൊരു ഒരു പൊരിണ വേ നോ അങ്ങനെ ഞങ്ങള് വേഗാ ശുപത്രി പോയി ആശുപത്രി പോയി ഡോക്ട്ടേ കാണിച്ചു
ഈ വൈറൽ പനിക്ക് തലവേദന ഉണ്ടാവൂലേ
ആ തലവേദനിണ്ടാവും കാലുവേദനിണ്ടാവും പിന്നെ നമ്മളെ ബാക്ക് പെയിൻ ബേക്ക് വേദന നല്ലണംണ്ടാവും ബേക്കും കാലും ഭയങ്കര വേദന വാക്കിലൊടൊക്കെ കമ്മിണ്ടാവും പക്ഷെ അവിടെ ഭയങ്കര മുക്കൊന്ന് ബാത്റൂമിൽ പോകാനും കൂടി പറ്റാത്ത സാഹചര്യം എയ്ക്കാരും
ആ അതെ അതെ
അല്ലാത്ത ബുദ്ധിമുട്ട് ഞാനൊരു മൂന്നും നാല് ദിവസങ്ങട്ട് അനുഭവിച്ചത് ആലോയ്ക്കാൻ വയ്യാ അതിനൊര് സൂജി ഒന്നും അടിച്ചരുലാ വേദനയ്ക്ക്
ആ
സൂചടിക്കാൻ പറ്റില്ലത്രേ സൂചി അടിച്ചാലൊക്കെ ചെല വേദനകള് വേ മാറൂലേ ഈ പനിയുടെ വേദനക്ക് ഈ വൈറൽ പനിയുടെ വേദനക്കെ ഒന്നും അടിക്കാൻ പറ്റൂല പറഞ് ഞാനൊര് മൂന്നാല് ദിവസം എന്താ പറയ ഇൻക്ക് തീരെ വയ്യ പിന്നെ കുടീത്തെ കാര്യങ്ങളൊക്കെ പിക്കിം കുട്ടിളാണ് നോക്കിയതും ചെയ്തതൊക്കെ ചോറും കറിം വെക്കലും എല്ലാം
ആഹ
എന്താച്ച ഒന്നിനും ഞമ്മക്ക് വീട്ടിലുള്ള ആൾക്ക് വയ്യെങ്കി വീട്ടിലെല്ലാപണിം ചെയ്യുന്നാൾക്ക് വയങ്കി പിന്നെന്താ ചെയ്യാ
ആ അതെ അതെ
നമ്മക്ക് പിന്നെ ഒരാൾ സഹായിക്കാന് ഉമ്മേനി അങ്ങനെ ആരെങ്കിലൊക്കെണ്ടെങ്കിൽ കൊയപ്പല്ലാ ൻ്റെവീട് കൊർച്ച് ദൂരേണ് അപ്പമ്മാക്കൊക്കെ ഒറ്റയ്ക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ നാത്തൂനാണെങ്കിൽ ഡിസ്ക്ന് കംപ്ലൈന്റായിട്ട് കിടപ്പിലാണ് അങ്ങനെക്കൊള്ളൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഞാന ഇങ്ങോട്ട്പ്പൊ ഇന്നലെ ഇന്നു ആണ് ഞാൻ ശരിക്കും ഈ പേരേൽ പണി ചെയ്യാൻ തുടങ്ങിയത്
എന്ത് പണി
എല്ലാ പണികളും ചെയ്യാൻ തുടങ്ങിത് അത്രയും വയ്യാതെ കടക്കായിരുന്നു
ആ അതെ അതെ ആ
നമ്മള പെരേല പണികളുണ്ടല്ലോടി ലും തുടക്കലും മുറ്റടിക്കലും ഒരാഴ്ച മു റ്റ അടിച്ചിട്ടുണ്ടുവുന്നില്ല ഞാന് വെയ്യാണ്ട്
ഞാൻ പിന്നെ നിക്ക് അങ്ങനെ പകുതി എല്ലാ പണിയൊന്നുമില്ല പകുതി പണിയള്ളു കുറച്ച് പണിയള്ളൂ അധികന്നുല്ല
നമ്മുടെമാര് ചെയ്യാനയ്ക്കൂലല്ലോ
അമ്മാർ ചെയ്യും എൻ്റെ ൻ്റമ്മ ചെയ്യും അടുക്കളപ്പണിലും അമ്മ ചെയ്യും അടുക്കളയിലുള്ള എല്ലാ സാധനും മ്മച്ചിണ്ടാക്കും പിന്നെ
ആ നിങ്ങള് മൂന്ന് നാല് പേരെല്ലേള്ളു കുട്ടി അടക്കം
ആ തിരുമ്പാള്ള ഒണക്കും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ അക അടിക്കും ആ മിഷീന് മെഷീന ഞാടും ഒരു മൂന്നാല് തവണ ഞൻ ഇട്ട് ഞാനട് ഉം വെള്ളം ഒഴിച്ച് വെക്കും പിന്നെമ്മച്ചി ഒണക്കികാണ്ട് ചിക്കിടും ഇന്നെ ഞനാത് ആ ഞാന് അകം അടിക്കും തൊടക്കും ചെയ്യും
തുണ്യേള് വിരിക്കാനൊക്കെ സലണ്ടോ
വിരിക്കാനൊക്കെ അകത്ത് ഇമ്മച്ചി അകത്ത് ചിക്കിടലാ മഴെയ്യുമ്പും ഇപ്പൊ അല്ലെങ്കിലും മ്മച്ചി വിറ്റത്ത് കൊണ്ടോയിക്കാണ്ടി എല്ലാം ചുക്കിയിട്ട് ഒണക്കി ഇങ്ങോട്ട് ദേവമഹ് കൊണ്ടെക്കല ഇന്നട്ട് ഞാൻ മടക്കി വെക്കും.
അങ്ങേട്ട് പോക്കില്ലേ ഭർത്താവിന്റെ വീട്ടിക്ക്
ഭർത്താവിന്റെ വീട്ടിക്ക് എപ്പളെങ്കിലൊക്കെ പോകും. ഞാനീ എന്റെ സ്വന്തം വീട്ടിലെല്ലിപ്പൊ അഹ് ഹസ്ബന്റിന്റെ വീട്ടില് എപ്പളെങ്കിലും പോവു നിക്കും രണ്ടോസം നിക്കും ഇന്നട്ടു പോരും പിന്നെ ഹസ്ബെന്റുള്ളപ്പം ഹസ്ബന്റുള്ളപ്പം രണ്ടോസം നിക്കും അങ്ങനൊക്കെ അവിടെ ഉമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഈഹ് ഒരു ഏട്ടൻ ഇണ്ട് ഓല് വേറെ പൊയി നാട്ടു വെര്ല്ണ്ട് ഒക്കൊണ്ട്. വുളിക്കലു ഒക്കണ്ട് ആ ഇമ്മ വാപ്പ വെട്ട്യേത പിന്നെ മറ്റ് ഏഹ് മറ്റോല്‌.
ആഹ്
പിനി ഇക്കാ പിന്നെ വേറെ ഒരാളൂടിണ്ട്. ഓല് ഗൾഫ്‌ ല്വ ഓഹ് ഓ ഉം രണ്ടാളും ഓലും കല്യാണം കഴിഞ് ഓല് ഗൾഫിലാ ഞങ്ങള് ത് കഴിഞ്ഞു ഇപ്പ പറയുന്ന ഞങ്ങൾ ഞങ്ങൾത് കയിഞ്ഞ് ആഹ് ഞങ്ങൾത്. കഴിഞ്ഞ് അഞ്ചാറു മാസായപ്പം ഓല്തുണ്ടായി
നാത്തൂമ്മാരൊന്നുല്ല
നാത്തൂമാര് ഇല്ല നാത്തൂമാര് ഒരാളു വണ്ടീന്നി. നാത്തൂ മ്മാര് ഇല്ല
ഒരാളു വേണ്ടീനുല്ലേ
ആഹ് ഒരാളു വാണ്ടീന്നി ഉം ഒരു തൊണക്ക്
അതെ
ഉം
സാരല്ല
ആഹ്
പടച്ചോൻ തര്ന്നല്ലേ നമ്മള് കൈ നീട്ടി വാങ്ങ
അതെ അതെ അതെ
ഉം ഇന്നാലും കൊയപ്പില്ല എന്നാവു ഒരുപാട് ബുദ്ധിമുട്ടും എടങ്കേറൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കട്ടെ
ആഹ് എന്തായാലും ഏഹ് തറവാടല്ലേ എല്ലാത്തെല്ലെനിക്ക്
അതെ
ഉ
അതിനള്ളാലെ സ്തുതിക്ക് ഇങ്ങെനൊരു ജീവി തം തന്നേന് ഇപ്പം നമ്മള് ഓരോ വീഡിയോസൊക്കാണില്ലേ ഇങ്ങനെ എന്താ പറ്യയ ഓരോ അസുഖങ്ങളും